എന്താ
ആ കേൾക്കുന്നുണ്ട് ആ കേക്ക്ണ്ട്
ആ എന്നിട്ട് എന്താണ് ഉച്ചക്ക് ഫുഡെന്താണ്?
ഫുഡ്ഡ് മീൻ
മീൻ ആ നീ കഴിച്ചാ ഫുഡ് കഴ്ച്ചാ?
ഇല്ലടി ഞാൻ കഴിച്ചിട്ടില്ല ഞാനിപ്പൊ ഇങ്ങനെ വിളിക്കാന്ന് വേര്ച്ചിട്ടിരുന്നാണ്
ആ
അപ്പൊ അവളെ എണീച്ചാണെങ്കിലും കഴിക്കാലാ അവളെ എണീറ്റിട്ടാണെങ്കിലും എനിക്ക് ഫുഡ് കഴിക്കാലാ
ഓ അതെന്നെ ഞാം ഫുഡ് കൊടുത്തിട്ടില്ല ഇന്ന് ഉസ്താന് ഫുഡ് കൊടു ക്കണം രാത്രിത്തേക്കാണ് അപ്പൊ ഞാന ഉള്ളതൊക്കെ ചെയ്ത് അത്യാവശ്യം ചെയ്ത് വെച്ചിട്ട് ഇങ്ങട് പോന്നു തിനെ ഫീഡെയ്യണോടി ഒറങ്ങി
ഒറങ്ങി ആ അപ്പൊ ഇനി എപ്പെ ഇനി എപ്പെണിക്കും അത്
അറിഞ്ഞൂടാ
ഉം നീ കുളിച്ചിട്ടില്ലേ?
ഒറങ്ങി കഴിഞ്ഞാ പാടല്ലേ കുളിച്ചിട്ടില്ലാ കുളിക്കണം ഫുഡ്യ്ക്കണം ആ പണിയൊക്കെണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് കുളിച്ചേയ്ഞ്ഞിട്ട് ഓളെ വിള്ച്ചെണീപ്പിക്കാം നോർത്താണ്
ആ പിന്നെ ആള്
അങ്ങനെ കെടന്ന് ഒറങ്ങ്ണെണെങ്കി ഒറങ്ങിക്കോളും ഒര് രണ്ട് മണി ഓ രണ്ടരൊക്ക്. വരയും പക്ഷെ ഈ ഫുഡ് ഫുഡ് കെയിക്കാൻണ്ടോറങ്ങുബോ. നമുകൊരു സമാധാനം.
നമുക്ക് സമാധാനം ഉണ്ടാവൂലല്ലോ. അതെ ആഹ. നമുക്കും തിന്നാൻ തോന്നൂല.
അത് ന്നെ
മ്മ്ഹ്. എനിക്കും അതെ ഞാൻ അതോണ്ട് നിങ്ങൾക്കൊക്കെ കൊടു ത്തിന്നൊള്ളൂ. അപ്പൊ എല്ലാവരു എന്നെ ചീത്തറയും. നീ ആദ്യം തിന്ന്ന്നെട്ട് അവർക്കൊക്കെ കൊടുത്താതിന്നറിയു.
ആഹാ
അവർക്കൊക്കെ കൊടുത്തുവന്ന്. ഞാ തിന്നാലിരിക്കുമ്പോൾക്ക് എന്റെ വെഷപ്പൊക്കെട്ടിട്ടുണ്ടാവും.
ആഹ നീനക്ക് ഫുഡ് കഴിക്ണോണ്ട നീ അതാണ് ഷീണിച്ച്പോണത്.
ആ. ഞാൻ ക്ഷീണിച്ചെടിഞാൻ പിന്നേം ക്ഷീണിച്ചു.
ഭയങ്കരകൊലായി പ്പൊയിലെ. ഇതെക്കത്തിനേയും കൂടിവെള്ളം തോർത്തി എടുക്കാ നമക്ക് കൊറച്ച് ആരോഗ്യംവേണം നീ ആദ്യം ഫുഡ്കഴി.
ഇന്നലെ ഞാന് സ്കുള് പുള്ളേരെ വിളിക്കാൻ സ്കൂളല്ലല്ലോ ഷോപ്പില് പുള്ളേരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി പ്പ അവടെനിന്നപ്പോ ഒരുത്തന്റെട്ത്ത് പ
ആ ഇത് വേണംന്നല്ലേ ഹെൽത്തി ആവണംന്നല്ലേ. ഹലോ. കേക്ക്ണ്ടോടി.